ഹലോ ആ കട്ടാ യി പോയി ക റൈ ഞ്ച് പോയതാ ണോ? ആഹ ആ എന്റെ രു മലപ്പുറത്തുള്ള ഒരു കൂട്ടുകാരീം പറയും അവർക്ക് ഫുഡ് വേസ്റ്റ് എടുക്കൂല പ്ലാസ്റ്റിക് മാത്രം പിന്നെ ഇത് നമുക്ക് പറമ്പൊക്കെ ഉണ്ടെങ്കി നമുക്ക് കൊ ഴപ്പ ഇല്ല
ഉം ഉം
ബുദ്ധിമുട്ടാണ് ഇവിടെ പൊതുവെ ഞങ്ങ എറണാകുളാണ് ടൗൺ ഏരിയ ആയത് കാർ ണം പൊതുവെ സ്ഥലങ്ങൾ കു റവാണ് ഇപ്പൊ നമ്മള് വീടിന്റെ ജനാല തോ ജനാല തൊ ർ ക്കുമ്പോ മതില് മതില്ലപ് പ കർത്തവിരിന്റെ ജനാ ല സ്ഥലങ്ങൾ കുറവാ അടുത്തടുത്ത് വീടുകളാ
ഉം ഇവിടെ പിന്നെ നല്ല സ്ഥലവുംണ്ട് നമ്മൾക്ക് ഒരു പത്തൊമ്പത് സെന്റ് വസ്തു കൂടുതലുണ്ട് പിന്നെ അപ്പുറോം ഇപ്പുറോ ക്കെ വീട് കൾ ഉണ്ട് ആ മതിൽക്കെട്ടൊന്നും ഇല്ല ചുറ്റിനും ഇങ്ങനെ വീടുകളാണ് കുറച്ച് ക പ്പ കപ്പയൊക്കെ നട്ടിട്ടുണ്ട് കൃഷി അങ്ങനെ എല്ലാം ചെയ്യാനുള്ള ആ കൃഷിയൊക്കെയുണ്ട് കപ്പ കാന്താരി കിഴങ്ങ് അതൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ പപ്പേം അമ്മേം കൂടെ അതൊക്കെ ചെയ്തോളും ആഹ പപ്പാ ഗൾഫിലായിരുന്നു പിന്നെ നാട്ടീ വന്നിട്ട് പിന്നെ ഇങ്ങനെയുള്ള പരിപാടും കാര്യങ്ങളൊ ക്കേ ആയിട്ട് അവരതൊക്കെ ങ്ങനെ ചെയ്തോളും ഉം
അപ്പൊ കപ്പയൊക്കെ നിങ്ങള് വിളവെടുത്തിട്ട് വി
ആ വിക്കുവാണ് നമ്മള് കൊറച്ച് ആവശ്യത്തിന് എടുക്ക ക്കും പിന്നെ ചന്തയുണ്ട് ഇവിടെ അടുത്തൊരു ചന്തയുണ്ട് നമ്മള് ഇതെല്ലാം കാന്താരി കപ്പ കിഴങ്ങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി നമ്മളങ്ങ് കൊടുക്കും അങ്ങനെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു നേരത്തെ പശു ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് വസ്തു ഒത്തിരി ഉള്ളത് കാരണം അതിനെ കെട്ടാനൊക്ക സ്ഥലമുണ്ട് പശു പോത്തൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് പിന്നെ കുറച്ച് നാളായപ്പോഴത്തേക്ക് അതങ്ങ് നിർത്തി പാപ്പാക്ക് കുറച്ച് വയ്യാഴിയൊക്കെ വന്നത് കാരണം നമ്മള് അതൊക്കെ നിർത്തി വെച്ച് അങ്ങനെ ഇപ്പ അവര് കുഞ്ഞിനെ നോക്കി അവരിങ്ങനെ ഇരിക്കുകാ ഉം നെ
കൊച്ച് മോനെയും കളിപ്പിച്ച്
അതേ
ആഹ്
ആള് ഓട്ടമല്ലേ ഇപ്പൊ നമ്മള് നോക്കേണ്ട സമയവ്വാ കണ്ണ് തെറ്റിയിട്ടൊണ്ടേ അതെ അതെ ഉം
കുഞ്ഞുങ്ങള് ഒരേ കെടപ്പ്കെടക്കുമ്പോ നമ്മൾ നോക്കുമ്പോ ഒന്ന് എണീറ്റ് ഒന്ന് ഇരുന്നിരുന്നെങ്കിൽ എണീറ്റ് ഇരി ഈ പറയുന്ന ആക്ടീവ് നടന്നിരുന്നെങ്കിൽ പക്ഷേ നടന്ന തുടങ്ങിയാനല്ലോ കസേരയൊക്കെ വലിച്ചിട്ട് ജനാലയിലക്കെ കളളിപിടിച്ച്
ആ ഇപ്പൊ ഇവിടെ അങ്ങനൊക്കെ തൊടങ്ങിയിട്ടുണ്ട് സെറ്റ് കുട്ടിയുടെ മുകളിലേക്ക് ചവിട്ടി കയറി ജനലേ കയറുക എന്നിട്ട് നമ്മൾ കണ്ണ് തെറ്റി പോയെങ്കിൽ എന്തെങ്കിലും പരിക്ക് പറ്റിക്കും നമ്മൾ പുറേ ഓടി ചെല്ലുമ്പോഴത്തേക്ക് ആള് എത്തേണ്ടടുത്ത് എത്തി കഴിയും നമുക്ക് ടെൻഷനാ എന്തെങ്കിലും പറ്റുവോ പറ്റുവോ എന്നുള്ള
ഇവള് എന്റെ മോള് വാക്കറിൽ പോയിക്കൊണ്ടിരുന്ന സയത്ത് നടക്കാന് തുടങ്ങിയിട്ടില്ല വാക്കറില് പോയിരുന്ന സമയത്ത് വാക്കർ ഉണ്ടന്ന് സെറ്റീ അടുത്ത് ഇട്ടിട്ട് സെറ്റീൽ അള്ളി പിടിച്ചിട്ട് വാ കറിന്ന് കെ സെറ്റിയിലോട്ട് കേറും എന്നിട്ട് തൂങ്ങി പിടിച്ച് കെടക്കും നിക്വവിടെ
ആഹ് ഹാ
പിന്നെ നടക്കാൻ തുടങ്ങിയപ്പോ ബാത്റൂമിൽ എന്നെ പൂട്ടിയിട്ടിട്ടുണ്ട് അതാണെങ്കില് ര രാത്രി ഇട്ടോ ഒരു ഏഴര എട്ട് മണി അപ്പൊ എല്ലാരും ടിവിയുടെ മുന്നിലാണ് അപ്പോ റൂമില് ഞാൻ പോയി ബാത്റൂമിലോട്ട് പോയി ഇവള് പുറത്തുന്ന് വന്ന് പൂട്ടിയിട്ടട്ട് ഇവള് പോയി തിരിച്ച് ഞാന് തുറക്കാൻ നോക്കിട്ട് പറ്റണില്ല മു തട്ടി വിളിച്ചിട്ടൊന്നും ഇവര് ടി വി വെച്ചേക്ക്ന്നെ കാരണം കേക്കണില്ല അത്കയിഞ്ഞ്ട്ട് കൊച്ചുതന്നെ എന്നെ അന്വേഷിച്ച് വന്ന് അപ്പൊ ഞാനീ തട്ട്ന്നേട്ട് ഇവള്ക്ക് പേടിയായി ഇവള് വല്ല്യ വായിൽ കരഞ്ഞ് അപ്പൊ അവരോർത്ത് കൊച്ച് ക്കാ പറ്റീന്നോർത്ത് ഓടി വന്നപ്പം ഞാൻ ലോക്ക് അതീ പിന്നെ ഞാന് എന്തെയ്യു ച്ചെന്നേ ഇവരുള്ള ആരെങ്കിലും വീട്ടിലുള്ളപ്പളാണങ്കിലും ബെഡ്റൂമിന്റെ ഡോർ ലോക്കെയ്തിട്ടേ ഞാൻ കേറി പോവുള്ളൂ ഇനി ആരും ഇല്ലെങ്കി ഞാന് ഒന്നില്ലെങ്കിൽ ഇത് ഒറങ്ങികെടക്കുമ്പൊ പോകും അതല്ല വല്ല എമർജൻസിയാണെ കൊ ച്ചിനെ കൊണ്ട് പോകും അല്ലാതെ വേറെ നിവർത്തിയില്ല വീട്ടിലാളില്ലെ ഇല്ലെ
ഉം ഉം ആ ഞങ്ങൾ ഒറ്റക്കായിര്ന്ന സമയത്ത് ഞാൻ കുഞ്ഞിനെ കൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടിട്ടുണ്ട് കാരണം ആ ഞങ്ങള് കൊറച്ച്നാള് ആ അവനായെ സമയത്ത് കൊറച്ച്നാള് ഞാന് ഹസ്ബന്റ് കുഞ്ഞു മാത്രേ ഒള്ളായിരുന്നു അപ്പൊ ഇതുപോലെ അമ്മ ഇടക്ക് വരുവായിരുന്നു കുഞ്ഞിനെ നോക്കാനായിട്ട് പിന്നെ അതൊരു ബുദ്ധിമു ട്ടായത് കാരണം പിന്നെ ഞങ്ങള് ഇങ്ങോട്ട് വന്നു ഇവിടെ വന്നിപ്പോ നിക്കിന്നത് കൊണ്ട് നമുക്ക് സമാധാനൊണ്ട് നേര റ്റെ ബാത്റൂമിലൊക്കെ പോവണെങ്കില് ഭയങ്കര ബുദ്ധിമുട്ടാ ഒറ്റയ്ക്ക് കുഞ്ഞ്നെ വെച്ചിട്ട് പറ്റത്തില്ല ഹസ്ബന്റങ്ങ് രാവിലെ ജോലി ക്കു പോവും പിന്നെ ആ ഇരി പിന്നെ സമയായത് ഇപ്പം നമുക്ക് അവിടെ ഇര് ത്തിട്ടുണ്ടങ്കിലൊക്കെ ചെയ്യായിരുന്ന് പിന്നെ പിന്നെ എഴഞ്ഞ് എവിടെയൊന്നന്നും പോകുമ്പോ നമു ഇത്അത് പറ്റത്തില്ലല്ലോ
പിന്നെ കണ്ണി കാണ്ന്നത് പെറുക്കി വായിലിടും ഉം
അങ്ങനൊക്കെയാണ് ഉം
മക്കളൊക്കെ വളർന്നൊരു കൊറ്- ച്ചങ്ങായിക്കഴിയുമ്പോ നമ്മള് നമ്മള് ഇപ്പോ ഓർക്കുമ്പൊ ഒന്ന് ഒരു സ്കു അങ്കൻവാടിയിലൊക്കെ പോവുന്ന പ്രായം ആയാമതിയായിരുന്നൂന്ന് പക്ഷെ പിള്ളേര് പഠിക്കാൻ തൊടങ്ങിക്കഴിഞ്ഞൽ നമുക്ക് അതിലും വല്ല്യയ തലവേദനെ ഉം പഠിപ്പിച്ചെടുക്കണം വിളിച്ചാ വരുവോ ഇല്ല എഴുതാൻ വിളിച്ചഴിഞ്ഞാ ഇച്ചിരി കഴിയട്ടെ പിന്നാവട്ടെ കൊറ്ച്ച് നേരം ഞാനൊന്ന് ടി വി കാണട്ടെ കൊറ്ച്ച് നേരൊന്ന് കളിക്കട്ടെ ഇവളാണെങ്കില് മുടി വെട്ടാൻ സമ്മതിക്കൂല മുടി വളർണുന്നത് ഭയങ്കര ഇഷ്ടം ഈ സ്കൂളിലൊക്കെ പോകുന്ന ഇപ്പ വരുമ്പോ തലമാന്തിക്കൊണ്ട് വരും വണ്ടിയില് ഒരു കൊച്ചുണ്ട് പേൻ പേനുണ്ടാ കുറച്ച്ിന്തല്ല അത് അത് ഇത് ഇവളടെ അടുത്ത് വന്നിരിക്കും അപ്പൊ എന്നും വരാ അപ്പൊ ഞാന് വൈകുന്നേരം പറയും മോനെകൂള നിന്ന് വന്ന് കഴിട്ട് മേലൽഴ കഴിയ്പോ ഞാൻ പറയും തല നോക്കി തരാന്ന് പറുമ്പോ ഞാൻ ഹോംവർക്ക് എഴുതി കഴിയട്ടെ ഹോംവർക്ക് എഴുതി കഴിയ്പഴേും ഞാന ഒരു ഇച്ചി നേരം ഒന്ന് കളിച്ചോട്ടെ അത് കഴിയുമ്പോ എനിക്ക് വിശക്കണം അപ്പൊ ഭക്ഷണം കഴിച്ചു പിന്നെ കളർടിക്കാനുണ്ട് അത് ചെയ്യാനുണ്ട് വരൂല അത് കഴിഞ്ഞിട്ട് സന്ധ്യ ആവുമ്പോ തല മാന്തം എനിക്ക് ഒന്ന് നോക്കിതാ അപ്പ വാപ്പച്ചെടുക്കും സന്ധ്യ നേരത്ത്‌ പേൻ നോക്കി കഴിഞ്ഞൽ പിന്നെ സമയമില്ല അപ്പൊ പിന്നെ രാവിലെ സ്കൂളിൽ പോകുന്നതിന് ഇത് മുടി ചീകുംമ്പോഴത്തേക്കും ഞാൻ മറ്റേ ഇപ്പൊ ഉണ്ടല്ലോ ഇങ്ങനെ മുള്ള് മുള്ള് പോലത്തെ ഒരു സ്റ്റീലിന്റെ ഒരു ചീപ്പ്
ആ ഹാ
ഞാൻ വാങ്ങിച്ചതാണ് ഞാനൊരു പി എസ് സി എക്സാം എഴുതാൻ പോയപ്പോ ഇവിടെ ഒരു വല്ലാർബാട് പറഞ്ഞിട്ടൊരു പള്ളിയുണ്ട് ഇങ്ങനെ തീർ- തീർതാടനകന്ദ്രം ഒക്കെ പോലത്തെ ക്രിസ്ത്യൻസിന്റെ ഒരു പള്ളിയുണ്ട് അ അവിടെ എന്തോ പെരുന്നാൾ എന്തോ കഴിഞ്ഞ സമയമാണെന്ന് തോന്നണ് അതോ അതിങ്ങനെ തീർത്ഥാടന കേന്ദ്ര ആയതുകൊണ്ട് കടകൾ ഉള്ളതാണന്ന അറിയില്ല വളമാല അങ്ങനത്തെ ഐ എക്സാം കിഞ്ഞ് വന്നപ്പോ ചുമ്മാ ഒന്ന് കറങ്ങി ഇവൾക്ക് വളയൊക്കെ വാങ്ങാൻ കേറി അപ്പ ഞാൻഈ ചീപ്പ് കണ്ടപ്പോ വാങ്ങിച്ചു നല്ല ചീപ്പാ കുഞ് പേൻ വരെ കിട്ടും രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് മുടി ചീകുംമ്പോത്തേക്കും ചീക്കി കൊണ്ടിരിക്കാൻ നേരൂല ഇമ്മള് മാതുമ്പം ജസ്റ്റ് ആ മന്ത്തുന്ന സ്ഥലം ഒന്ന് ചീകുമ്പ വൈകുന്നേരം ഞാൻ എന്തായാലും ഇരുന്ന് തരാ വിളികുമ്പ തന്നെ ഞാൻ വരാട്ടോന്ന് പറഞ്ഞു പോകും വൈകുന്നേരം വന്ന് കഴിയുമ്പോത്തേക്കും പിന്നെ വിതംമാറി
ഉം
അങ്ങനെ എല്ലാരും ചോദിക്കും ഒരു കുഞ്ഞു മതിയോ അഞ്ചു വയസായില്ലോ ഒരെണ്ണം കൂടി നോക്കണ്ടേ അപ്പൊ ഞാൻ അവരോട് ആന്നൊക്കെ പറയുമ്പത്തിന് ഞാനിങ്ങനെ മനസില് ഓർക്കും ഒന്നിനെ തന്നെ നോക്കാവുന്ന പറ്റുന്ന പാട്,
അതെ ഉം
ആളുകൾക്ക് പറഞ്ഞാ മതി
അതെ ഇവിടെ ഇതായപ്പോ തന്നെ ഇനി എല്ലാരും പറയുന്നുണ്ട് ഇനി ഒരു മോളും കൂടെ, ഞാൻ പറഞ്ഞു ഇതന്ന് തീരട്ടെ തോന്ന്ന്ന് ഞാനൊന്നും മോചിതയായിട്ടില്ല
എല്ലാരും പറയും ഇപ്പ തന് ന്നെ നോക്കിക്കോ, ഉമ്മച്ചി ഇവിടെ ഹസ്ബൻഡന്റെ ഉമ്മയൊക്കെ പറഞ്ഞ് തൊടങ്ങി ഡോക്ടറെ കാണിക്കണോ ഞാൻ പറഞ്ഞു വേണ്ട ഡോക്ടറെന്നും കാണി ക്ക്യണ്ടാ. എന്തേ നിങ്ങൾ വേണ്ടാന്ന് വെച്ച് ട്ടാണോ ഞാൻപ്പൊന്നുംമിണ്ടോന്നുല്ല ഞാ പറഞ്ഞ ഏ ഇല്ലാന്നൊക്കെ പറയും സത്യം പറഞ്ഞുണ്ടല്ലോ ഇപ്പ ഇപ്പൊ ആദ്യത്തത് അന്നേരം എനിക്ക് ഒന്നും അറിയൂല ഡെലിവറി എന്താന്നു പോല കാരണം എന്റെ ഉമ്നോട് ഇതിനെപ്പറ്റിയൊക്കെ ഇത് എങ്ങനെയാണ് എന്തായിര എന്നൊക്കെ ചോദിച്ചു പി പിന്നെ നിനക്ക് വേറെ പണിയൊന്നുമല്ലേ പോ പെണ്ണ പറഞ്ഞുടിച്ചിടും ഒന്നും പറഞ് തരൂല അത കാര ഒന്നും അറിയാതെ പോയി പ്രസവിച്ച് പക്ഷെ ഇപ്പ ആ ഓ ആലോചിക്കുമ്പ ആ ഒരു വേദനയും കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമ്പോത്തേക്കും പേടി
ഉം സ്വന്തം വീട്ടിൽ ആരൊക്കെയുണ്ട്
എവിടെ ഹസ്ബൻറിന്റെ വീട്ടിലാണോ എന്റെ വീട്ടിൽ
ആ തന്റെ വീട്ടില്
എന്റെ വീട്ടില് ഇപ്പോ പാപ്പയേ മാങ്ങേള ഉള്ളൂ ഉമ്മ മൂന്നുമല്ലായി മരിച്ചിട്ട്
ഓ ആ ഉ താങ്കെളെ കല്യാണം കഴിച്ച
ഇല്ല ഇല്ല കല്യാണം കഴിച്ച ട്ടില്ല ഇപ്പ നോക്കുന്നുണ്ട് പക്ഷെ പക്ഷെ വീട്ടില് പെണ്ണുങ്ങൾ ഇല്ലാത്തത് കാരണം പെൺവീട്ടുകാർക്ക് കൊടുക്കാൻ ഒരു ബുദ്ധി ഉെ ഞാൻ പിന്നെ അതും ഒരു കാരണമൊക്കെ കൊണ്ടാണ് രണ്ടാമത്തത് ഇങ്ങനെ വലിയ കാര്യമായിട്ട് നോക്കാത്തത് എന്താന്ന് വെ കഴിഞ്ഞാല് ഓനമത് നമുക്ക് വീട്ടിൽ പോയി നിക്കാൻ പറ്റില്ല അവിടെ ആരും ഇല്ലല്ലോ ഇ ചോദിച്ചാൽ പറയും അവിടെ പോയിട്ട് കുഞ്ഞിനെ കൊണ്ട് എന്ത് ചെയ്യാൻ ആരുും ഇല്ലല്ലോ ഇല്ലേ പറയുള്ളൂ ആ നമുക്ക് അമ്മമാര്ണ്ടെങ്കില് കൊഴപ്പില്ല ധൈര്യത്തോടെ പോക ഇതിപ്പൊ എന്റെ വാപ്പ ണെങ്കില് വാപ്പ സെക്യൂരിറ്റിയായിട്ടാ ജോലി അപ്പ വൈകിട്ട് ആറ്മണിക്ക് പോയിട്ട് പിറ്റേ റ്റേ ദീസം രാവിലെ വരും ആങ്ങളക്ക് ജോലി ഉണ്ട് അവനെത്തുമ്പോ എട്ടര മണിയാവും ശനിയാഴ്ച ണെങ്കി ചെലപ്പോ ഒമ്പത് ഒമ്പതരെ ആകും അപ്പൊ വാപ്പ പോയി കയ്ഞാ പിന്നാ സമയംവര ഒറ്റക്കാണ് ഇപ്പ പിന്ന ഞാ വീ ട്ടീപ്പോയി നിന്നാലും ഞാനും കൊച്ചുണ്ട് ഒരു രണ്ട് രണ്ടരമണിക്കൂറത്തെക്കൊലും പക്ഷെ നമ്മളൊരു കുഞ്ഞിനെം കൊണ്ടൊക്ക പോയ്ക്കഴിയുമ്പള്ത്തേക്ക
ആ ഹാ ഹാ
ട്ടാണ്
ഉം
കാരണം വല്യ അങ്ങോള് നോക്കുന്നില്ല ഇപ്പൊന്നും
ഓ
എപ്പോഴെങ്കിലും സാഹചര്യക്കെ ഒത്തു വരട്ടെ പ്പാങ്ങളടെ കല്യാണൊക്കെ ഒന്ന് കഴിഞ്ഞ നമുക്ക് വീട്ടിൽ ഒരാളൊണ്ടെന്നെങ്കിലും പറയാം
ആഹ ഹാ അതെ അതെ
ആ അല്ലെങ്കി പിന്നെ ഇവളുടെ ഈ വാശിയൊക്കെ ഒന്ന് കൊറയട്ടെന്ന് നോക്കു
ഉം
അതൊക്കെ കഴഞ്ഞിട്ടാ ഇവള ഒച്ചരി മുതിർന്ന കഴിഞ്ഞാല് ഇപ്പൊ ഇപ്പൊ ഇവള് ആണെങ്കില് ഒരു കുഞ്ഞുങ്ങളെ ഞാൻ എടുക്കാൻ സമ്മതിക്കൂല
ആ ആ ചെല കുട്ടികൾ അങ്ങനെയാണ്
ഭയങ്കര ദേഷ്യാണ് അപ്പൊ ആരെങ്കിലും ചോദിക്ക ക്കൊ ഒരു ബേബി വേണ്ടേ ഇപ്പൊ വേണ്ട അവ അവള് പറയും വേണ്ട എന്നെ മാത്രം എടു ഞൻ ചോദിക്കു എനിക്ക് ചെല മക്കളെ കാണുമ്പോ എടുക്കാ കൊതിയായിട്ട് ഞാൻ ചോദിക്കും മോനെ ഞാനൊന്നെടുത്തോട്ടെ വേണ്ട അഞ്ച് മിനിറ്റ് അപ്പൊ കൊറ നേരം നോക്കിട്ടാ എടുത്തോ ഞാൻ പറയുമ്പോ തന്നെ തിരിച്ചു കൊടുക്കണം പിന്നെ എങ്ങാനും ഞാന് ഇവ്ളെ മൈന്റ്യാതിരുന്നാ ഇവിള് വന്നന്റെ ഉടുപ്പി പിടിച്ച്ച്ചീട്ട് ഇനി എന്നെ എടുക്ക ഇനി എന്നെ എടു അപ്പ ഇവളൊരിച്ചിരീം കൂടി ഒരു പ ത്തുവയസെക്കായി കയിഞ്ഞാല് ച്ചിരി മുതിർന്ന് അപ്പൊ ഒരു ചേച്ചിക്കുട്ടി ഫീല് ആവ തന്നെ വരും
അതെ അതെ അപ്പൊ ക്ലാസ്സിലൊക്കെ ആ ക്ലാസ്സിലൊക്കെ മറ്റുള്ള പിള്ളേർക്ക് അങ്ങനെ അനിയൻ അനിയത് വാവുകൾ ഉണ്ടെങ്കിൽ പറയും നമ്മളോട്
ആ ഇത് ആ അംഗൻവാടിയില് ഇവളടെ കൂടെ ഉണ്ടായിരുന്നരു കുട്ടിയുടെ അമ്മ പ്രശ്നപ്പെേ എന്താണ് പൊ പൊന്നൂസ്ാണ് ആ കൊച്ചെ വിളിക്കണ ശരിക്കും പേര് ഞാൻ മറന്നു ഈ പൊന്നൂസിന് കുഞ്ഞാവ് വന്ന് ബോയാണ് ബോയിവാവ ആണ് എന്നൊക്കെ പറഞ്ഞത് അപ്പൊ ഞാൻ പൊന്നിന് വേണ്ട വേണ്ട എനിക്കൊന്നും വേണ്ട അങ്ങനെ അപ്പൊ ഇതണെങ്കിൽ ഇിരി മുതിർന്നഴിയ്പഴത്തേക്ക ഇപ്പ നമുക്ക എന്തങ്കിലും ഒരു എമർജൻസി ആട്ട്ൊന്ന് ബാത്റൂമിലൊെ പോണം ഇവളോട് നോക്കാൻ പറഞ്ഞാ നോക്കും പക്ഷെ ഇപ്പഴാവുമ്പോ തല്ലൂടിക്കണം
ആഹ പ്രായമാണ് ഉം ഹും
ഇഷ്ടക്കടൊക്കെ തോന്ന കഴിഞ്ഞാൽ പിന്നെ ഇപ്പഴാകുമ്പോത്തേക്കും ചിലപ്പോ റിലേറ്റീവ്സ് ഉണ്ടാവും പൂപ്പിച്ചിടണ്ടാ ഇനിയിപ്പ ഇഷ്ടമൊക്കെ കുറയും വാവേനൊക്കെ മതിയാകും അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പിന്നെ പിള്ളേർക്ക് തിരിച്ചറിയണ പ്രായമല്ല
അതെ അതെ
അപ്പൊ അത് അവർക്ക് മനസ്സിലാവരു ഇത് കിടക്കുമ്പോഴത്തേക്കേ ഉപദ്രവിക്കാനുള്ള ടെൻഡൻസി കൂടും പക്ഷെ ഒരു പത്ത് പയസൊക്ക ആകുമ്പത്തേക്കും പറഞ്ഞ മനസ് മനസിലാവും ആ അപ്പൊ പിന്നെ കൊഴ അപ്പില്ല ഞാൻ ഞാനോർക്കണെ ഇവൾ ഇച്ചിരി കൂടെ ഒന്ന് വലുതാവട്ടെ
ആ പക്ഷെ ചിലവരൊക്കെ പറയും അവര് സാമമായിട്ട് ഇങ്ങനെ വളർന്നു പോകുന്നതാണ് നല്ലത് അതാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കി അങ്ങ് മുന്നോട്ട് പോക്കോളും എന്നൊക്കെ പറയും പക്ഷെ നമുക്ക് ടെൻഷനാ
ആ അല്ലെങ്കിൽ പിന്നെ നോക്കാൻ ആള് വേണം വീട്ടില് ഇതിപ്പോഴാണെങ്കിൽ ഉമ്മച്ചിക്ക് ക്കും ജോലി വാപ്പാക്കും ജോലി ഹസ്ബൻ്റിനും ജോലി വീട്ടിൽ ആരും ഇ
അ അരൂല്ല അതെയോ ഉം ഉം ഉം
അപ്പൊ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോ പിന്നെ കൊറച്ച് ആയി കഴിഞ്ഞ അപ്പത്തേക്കും ഇവൾ തനിയെ പഠിക്കാനും ഇവൾടെ ഹോം വർക്ക് ഒക്കെ തനിയെ ചെയ്യാനും ഒക്കെ ആകും ഇപ്പൊ പിന്നെ നമ്മൾ കൂട കൂടെ ഇരിക്കേണ്ട സമയാണ് അപ്പൊ കുഞ്ഞക്കെ ആയി കഴിയുമ്പോ ആ സമയത്ത് കുഞ്ഞു വല്ലതും വിഷന്ന് കരഞ്ഞ ഇവളാണെങ്കിൽ ഇവൾക്ക് മൂട് വരുമ്പോഴേ പഠിക്കാനിരിക്കു ള്ള് നമ്മുടെ സൗകര്യത്തിന് ഇവള് വരൂല അതന്നെ ഇവള് പഠിക്കുന്ന സമയത്ത് ഞാൻ എന്ത് പണിയുണ്ടെങ്കിലും എന്ത് എന്താണെങ്കിലും ഞാന് അത് അവിടെ ഇട്ടിട്ട് വന്നിരിക്കും ഇനി പെട്ടെന്ന് കുഞ്ഞൊക്കെ വല്ല വിശ ഇന്നട്ട് പറഞ്ഞ് വല്ല സീഡി യെണ്ടേക്ക വന്ന് കഴിഞ്ഞാല്
ഔ ഹോ.
വ കരയുണൂ. ഉണ്ണിയൊന്നു പോയിട്ട് വരട്ടെ മോന് ഇരിക്കുവോന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവള് വിളിച്ചാൽ വരില്ല.
ഓ ഓ ഉം പിന്നെ എന്താണ്?
വേറെന്താ കുഞ്ഞ് ഉറങ്ങുവാണോ?
ആ. ഉറക്കവാണ്. അങ്ങനെ ഈ സമയത്ത് ഉറങ്ങുന്നേ അല്ല. ഞാൻ പിന്നെ പിടിച്ച് കിടത്തി ഒറക്കി. ഇന്ന് അമ്മ പറഞ്ഞു അധികം നേരം ഒ റങ്ങിയില്ല കുഞ്ഞ്. കാരണം ഇടയ്ക്ക് എന്തോ ഞെ ട്ടി ഒണന്ന് കരച്ചിലായിരു ന്നാള്. ആഹ് അത് കാരണം പിന്നെ വീണ്ടും ഞാനൊന്ന് കിടത്തി, അതുമല്ല എനിക്ക് വൈ ക്ക് ചന്തയിലൊന്ന് പോണം ആ വൈക പ്രത്യേക മീനൊന്നും ഇല്ല അപ്പൊ ഇവിടെ എടു- അടുത്താണ് നമുക്ക് ചന്ത
നടന്നു പോകാനുള്ള ദൂരം കൊള്ളാം
പോകാം എനിക്ക് സ്കൂട്ടിണ്ട് ഞാൻ സ്കൂട്ടിൽ അങ്ങ് പോകും അപ്പൊ എന്തെങ്കിലും മീൻ നല്ല ഇപ്പൊ മീനൊക്കെ ഭ- ഭയങ്കര വില ആണ് ഇവിടെ പിന്നെ ചൂട ആണ് കൂടുതലും അതാണെങ്കിൽ ദിവസം കഴിച്ചാ പിന്നെ ആർക്കും വേണ്ട അപ്പൊ വൈകിട്ടൊന്ന് ചന്ത പോണം മീന എന്തെങ്കിലും നോക്കണം പച്ചക്കറി കുറച്ച് വാങ്ങണം ഉം അങ്ങനെ ഇരി പിന്നെപ്പൊ ആളെ ഉറക്ക കിടത്തി കഴിഞ്ഞാ പിന്നെ സമാധാനം